കേൾക്കണ്ടോ ഹലോ കേൾക്കമ
ആഹ കേൾക്കുന്നുണ്ട് പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞഞ് കഴക്കാ
പ്രോജക്ട് മ മീൻസ് എന്തുവാ
നിങ്ങക്ക് പിന്നെ ഇതില്ല ഞങ്ങക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി ഞങ്ങള്ൾ ഒപ്റ്റോമെട്രി ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ ന്റെ ഒരു ടോപ്പക് എടുത്തിട്ട് അന്റെ ഡ െൽയിട്ട് പഠിച്ചിട്ട് അതിനെ പറ്റി നമ്മൾ പ്രൊജക്ട് തയ്യാറാക്കണം എന്നിട്ട് അതിന് വൈവ ഉണ്ടാവും ഡോക്ടേഴസ് ആ ആ നിക്ക് ഫർ ആ ആ ആ ഓക്കെ ആ ആ നമുക്ക്ത് ആ നമുക്കും തേഡ് ഇയർ ആയി തേർഡ് ഇയർ ആയിരുന്നു തേഡ് എയറിലിരുന്ന്ആയിഫോർത്ത് ഇയറ പിന്നെ ഇന്ത്യൻഷിപ്പ ആാണ് ഞാങ്ങക്ക് ഫുള്ള ആായിട്ട് ഒരു വർഷം ഇന്റേൺഷിപ്പ്
ഇന്റേൺഷിപ്പ് ഞങ്ങക്ക് ഫോർ ഇയറില് സിക്സ് മന്ത്സ് ഇതുണ്ട് തിയറിയാണ് വിത്ത് പ്രാക്ടിക്കല് ബാക്കി ആറ്ു മാസമാണ് ഇന്റേൺഷിപ്പ്
ആ ഞങ്ങൾക്ക് ഒരുവർ ഇൻ്റേൺഷിപ്പ് എന്നിട്ട് ആ ഫോർ ഇയർ ഫോർ ഇയർ ആയിരുന്നു നല്ല പിന്നെ എന്നിട്ട് ഇതേപോലെ പ്രഗ്നൻസിൽല്ലേ പ്രൊജക്റ്റ് ഒക്കെ അതൊക്കെ ഫ്രണ്ട്സ് സെറ്റ ആക്കി തന്ന് ഞാന് പിന്നെ ഇതിന് വേണ്ടീട്ട് വൈ അവക്ക് വേണ്ടി കേറാൻ നിക്കുന്ന സമയത്താണ് എനിക്ക ഇത് കൊണ്ടു തരുന്നത് പ്രൊജക്ട് കൈയില് നോക്കിട്ടും കൂടില്ല ടെൻഷൻ അടിച്ചിട്ട് ആ കഥയരുന്നു ഞാൻ ആഹ പ്രസെന്റ് ചെയ്യണം പ്രെന്റ് ചെയ്യാച്ച കഴിഞ്ഞാല് ഡോക്ടേഴ്സ് ഇരിക്കണ്ടാവ നമ്മളവിടെ കൊണ്ട് ഡോക്ടേഴ്സ് നോക്ക് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മള് ചെയ്യാൻ ഇരിക്കുന്ന എത്ര പ്രോ പ്രോജക്റ്റ് അല്ലേ അപ്പൊ വടെ എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും ഞാനാകെ ടെൻഷനായി എന്താ ചെ യ്യണ്ടൂന്നും അറീല്ല പിന്നെ ഒന്ന് മറിച്ച് നോക്കി ട്ടും കൂടി ഇല്ല നമ്മൾ ടൈപ്പിംങ്ങാണെങ്കിൽ നമുക്ക് കുറച്ചു ഇതുണ്ടാവും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഭയങ്കര ടെൻഷൻ ഏന്നു പിന്നെ അപ്പോയ്ക്കിന് പിന്നെ ഞാന് കെയറി ചെല്ല്ണ് കണ്ടിട്ടന്നെ ഞാൻ ടെൻഷൻടിച്ച് വിറക്കുണകണ്ടിട്ടന്നെ ഡോക്ടർ ആകെ പേടിച്ച്ക്ണ് ഡോക്ടർഞ്ഞു ഞാൻ ഒന്നും ചോയിക്കൂല ഇയാളെ ഒന്ന് കൂളായിട്ട് ഇരുന്നാൽ മതി കുളാവ് കുളാവ് ഞാൻ ജസ്റ്റ് സൈൻ ചെയ്ത് വിടാണ് അർഞ്ഞു ഇങ്ങട്ട് പിന്നെ അപ്പക്കിനും ബോയ്സ് തുടങ്ങിട്ടോ നമ്മു ക്കോരോ ബലൂണ് പോയി നോക്കാല്ലേ
ആഹ് എല്ലാരും സപ്പോർട്ട് ആയിരുന്നിൽ
ആഹ് ആ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട് ഏര്ന്നു പിന്നെ ഞാൻ വേ മ് നമ്മള് ആ ഒര് ത് ക്ലാസിൽ ഏറ്റവും ചെറിയ കുട്ടി ഞാനേരുന്നു ഹൈറ്റും ഇല്ലാത്തത് പക്ഷെ ഞാനാണ് കല്യാണം കഴിഞ്ഞതും പ്രഗ്നന്റ് ആയതും ഒക്കെ ഇള്ളത് അപ്പം ബോയിസ് ക്കെ നല്ല കേറിയിങ് ഏരുന്നുട്ടോ എന്ത് കണ്ട് കഴിഞ്ഞാലും അവര് പുറത്തൊക്കെ പോകുമ്പോ എന്തേലും മാങ്ങേ നെല്ലിക്കേ അങ്ങനത്തൊക്കെ ഉപ്പിലിട്ടതോ ക്കെ കൊണ്ടന്ന് വാങ്ങിച്ചു കൊണ്ടന്ന് തരും ക്ലാസിലെ ഫസ്റ്റ് ബേബിയരുന്നു മോള്
ഉം എല്ലാരും വന്നോ അവിടെന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ വന്നോ കുട്ടീനെ കാണാൻ
ഉ പിന്നെ അത് കഴിഞ്ഞ് ഞാന് പിന്നെ ഒരു വർഷം ഗ്യാപ്പ് ഇടുത്തു ഒരു വർഷല്ല ഒരു പത്ത് മാസം ത്തോളം ഗ്യാപ്പ്ട് ത്തു മോള് ക്ക് ഒരു പത്ത് മാസായ ഞാന് വീണ്ടും ആ കോളേ ജിൽ പോകണ്ടിരുന്നു ഇന്റേൺഷിപ്പ്
അപ്പ ആറ്റംസ് ഇതൊന്നും ഇത് വരൂല്ലാ
ഇപ്പൊ ഒരു വർഷം ഇന്റേൺ പ്ലസ് ടു തേർഡ് ഗിയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇന്റേൺഷിപ്പ് നമുക്ക് പിന്നെയുള്ളത് വൺ ഇയർ തല്ലേ
ആഹ്
അത് ഒന്ന് ജൂനിയേഴ്സിന്റെ കൂടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്
ഓ ശരി ശെരി
ആഹ് ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ജോലിക്ക് പോകാനൊന്നും പറ്റി പിന്നല്ലെ പിന്നെ വീട്ടീന്ന് ഇതേപോലെ എല്ലാരും ഉള്ളതല്ലേ ഇളേച്ചി മൂത്തേചിക്കൊണ്ടാകുമ്പോ നമ്മള് മാത് അത്രയും ജോലിക്ക് പോകാത്തെ തൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യായിരുന്നില്ല ഞാൻ എന്ത് ചെയ് വെച്ചാഴിഞ്ഞാൽ എന്റെ വീട്ടില് പോകുമ്പോ സമയത്ത് എന്റെ ഫ്രണ്ട്സിന്റെ ക്ലിനിക്കിലോ ഫ്രണ്ട്സ് ഒക്കെ കുറേ അധികം ഫ്രണ്ട്സ് ഒക്കെ ക്ലിനിക്ക് ഇട്ടക്കണ് അപ്പൊ അവിടെ പോയിട്ട് ഞാന് ന്റെ പഠിച്ചത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും എടക്കും തലക്കൊക്കെ പോയിട്ട് ഇപ്പളും അയ്മത്തെ തെച്ച് വിട്ട് കളഞ്ഞിട്ടില്ല എടക്കും തലക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ജോലി
ഉം ഇപ്പൊ പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യാറില്ലേ പെർമനന്റായിട്ട് പോയിട്ടില്ലേ അങ്ങനെ
ഇ ല്ല ഇപ്പഴല്ലേ നമ്മള് വീട് ഇപ്പം താമസ മാറിയിട്ടുള്ളൂ അപ്പ ചെറിയ മോനല്ലേ ഈ മോനൊന്ന് ലെവല ആായി കഴിഞ്ഞാലേള്ളൂ
ഉം
നമുക്ക് എങ്ങേടേലും തിരിയാൻ പറ്റുള്ളൂ അല്ലെ പിന്നെ മക്ക് മക്കളെ നോക്കാൻ ആരെങ്കിലും വീട്ടില് വേണം ഇത് വാദ്യ നോക്കൊന്നില്ല പിന്നെ എന്റെ വീട്ടില് പോയി നിന്ന് കഴിഞ്ഞ ഇമ്മ നോക്കും പക്ഷെ മോളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെണ് അപ്പൊ അവിടുന്ന് ഇങ്ങട്ട് പ കൊ ച്ച് അത്യാവശ്യം ഒരു മണിക്കൂറിന്റെ അടുത്ത് ലോങ്ണ്ട് പിന്നെ ഡെയിലി ഇങ്ങനെ പോയി വരല്ലൊന്നും അത്ര ഇതല്ല അപ്പൊ പഠിത്തവും ജോലിയക്ക് അങ്ങനെയിരുന്നു അപ്പൊ അതുകൊണ്ട് പറയാണ് നല്ലോണം പഠി ചഹോ ജോലി വാങ്ങി ക്കൊ ന്നിട്ട് കല്യാണം കഴിച്ചാ മതി
ഉം നിങ്ങടെക്കെ ടൈംമെ നമ്മളൊക്കെ ഇന്നൊരു ഇപ്പൊ എന്ത്‌ സുഖ എനിക്കിങ്ങനെ കേട്ടപ്പ എന്ത് സുഖം
ആഹ നമ്മളൊക്കെ പതിനെട്ട് പതിനെട്ട് ആ സത്യം ആ സത്യം അത് ആ സമയത്ത് ഇങ്ങോട്ട് പിടച്ച് നിക്കടാ അന്ന് പതിനേഴ് വയസ്സ് കല്യാണം കഴിക്കണ സമയത്ത്
എോ ഉം
പിന്നെ നിക്കാഹ കഴി ആള് പോയി ഗൾഫിൽ പോയി വന്നിട്ടായിരുന്നു പിന്നെ കല്യാണം
ഉം ഉ
കല്യാണം കഴിഞ്ഞതും പ്രഗ്നന്റ് ആയി
ഓ
ആള് സപ്പോർട്ട ട്ടാണോ
ആളെല്ലാത്തിനും സപ്പോർട്ടാട്ടോ അങ്ങനത്തെ പ്രശ്നംന്നുംഇല്ല പിന്നെ അവക്ക് പഠിക്കണം അങ്ങനത്തെൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്ക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് പ്ലസ് ടു ഒക്കെ പാസ്സയതായിരുന്നു പിന്നെ അപ്പൊ ഇതോ പ്പം നഴ്സിംഗ് പഠി ക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ചെന്നൈയിലും ബാംഗ്ലൂരുൊക്കെ പോയി പഠിക്കുന്നുണ്ട്പ്പ വീട്ടില് ചോദിച്ചപ്പോ വീട്ടുകാര് പറുഞ്ഞു ഏ എ ഇവിടെ ഇന്നുള്ള പൈസൊന്നുമില്ല പണിയെടുത്ത് പൈസ ഉണ്ടാൻ പറഞ്ഞു വീട്ടക്ക് ചെലവിനുള്ളത് അപ്പൊ ആട്ട് പത്താം ക്ലാസ് വരെ അൊക്കെ ഭയങ്കര ഒക്കെ ഒക്കെ അത്യാവശ്യം നല്ല മാർക്കില് പാസ്സ ആായിരുന്നു അപ്പ പിന്നെ അയാൾക്ക് ആൾക്ക് അതിന്റെ സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു ആ ഫാമിലിയിലും ആരും സപ്പോർട്ട് ചെയ്യാല്ല
ഉം
ആരും പൈസ കൊടുത്ത് പഠിപ്പിക്ക
പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ജോലി
പ്ലസ് ടു കഴിഞ്ഞിട്ട് ആള് അല്ല ഡിഗ്രിക്ക് ആൾെന്ത് ചെയ്തു പാർട്ട് ടൈമും മെഡിക്കൽ ഷോപ്പില് ജോലി ചെയതങ്ങാണ്ട് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ബികോം അടുത്തത ആള് ആളുടെ മനസ്സിലരു ഇതായിരുന്നു ബി എസ് സി എന്നുള്ള സ്വപ്നം അപ്പ അത് ഇന്ന ഇന്നെ കൊൊണ്ടത് ഏ നേടിടിപ്പിച്ചു എന്നെ കല്യാണം കഴിക്കണ സമയത്ത് ആൾക്ക് ആഹ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അത്രയേള്ളു ആൾക്ക അത്ര ഏജള്ളു എന്നിട്ട് ആ ഏജില് എന്നെ പഠിപ്പിച്ചു ഹലലോ മേരേജരുന്നു പിന്നെ അപ്പൊ ആള് പിന്നെ വീട്ടേരോട് സംസാരിച്ച് അങ്ങനെ ആ പ്രായത്തില് പഠിപ്പിച്ചു വളെ കഷ്ടപ്പെട്ടിട്ടണ്ടോ ചെറിയ ചിട്ടികളും കാര്യങ്ങളൊക്കെ കൂടി ഇതായി അങ്ങനെ പഠിപ്പിച്ചതാ
ഉം ഉം ശരി
അന്നൊക്കെ ചെറുപ്പത്തോട്ടേ കേൾക്കണ ഒരേ ഒരു വാർത്ത ഇത് ന്യൂസ് അതന്നെ ആരെ പഠിപ്പിക്കാൻ പോണത് പഠിപ്പിക്കൊന്നുല്ല പത്താം ക്ലാസ് കഴിഞ്ഞാൽ കട്ടിച്ചു വിടും പെൺകുട്ടികൾ അത്ര പഠിച്ചാൽ മതി അതൊക്കെരുന്നു നമ്മുടെ നാട്ടിലല്ലേ ആ വീട്ടിലും അങ്ങനെ തന്നെ നാട്ടിലും അങ്ങനെ തന്നെ ഞങ്ങള നാടെ അങ്ങനെയാ ആരും പഠിക്കു പഠി ഇപ്പളങ്ങല്ലട്ടൊ ഒക്കെ ഒക്കെ ബോൾഡ് ആയതായി ആ ഒരു സമയത്ത് പത്താം ക്ലാസ് കഴിഞുടനെ പ്ലസ് ടു ഒക്കെ പഠിക്ക്യന്ന് പറഞ് കഴിഞ്ഞാല് ആ കുട്ടികളൊക്കെ ഏജ് ഓവറ ആയ പോലെയാണ് കുറച്ച് പ്രായമായ ആൾക്ക ആക്കാര മുഖത്ത് നോക്കണ പോലെ പിന്നെ പ്പോ ആ കുട്ടിയേളെ കല്യാണത്തിനക്കെ എല്ലരും കൂട
ഓ ശരി ശരി ഇപ്പ എന്താ പറയുന്നു ഉമ്മയും പാപ്പയ ഒക്കെ ഈ കാര്യ
ഏഹ് ആഹ് ഇപ്പൊ ഇപ്പ് അപ്പ എല്ലാരും ഇതായി ഓക്കെയി വ വ വന്നിക്ക്ണ് പിന്നെ കൊറച്ചൊക്കെ എല്ലാവർക്കും ആ ജനറേഷന്റെ കുഴപ്പാണ് ജനറേഷൻ മാറി വന്നില്ലേ ഇപ്പൊ ഇതാ ഇന്റെ ഇപ്പൊ അതെ അതന്നെ നമ്മള് വീട്ട്ന്നൊരു പാന്റും ടീഷർട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഭയങ്കരതായിരുന്നു ആൺകുട്ടിയോളെ പോലെ നടന്ന് കഴിഞ്ഞാൽ അങ്ങനെ മ റ്റുള്ളോരെന്ത് വിചാരിക്കും ആരൊറ്റ കാര്യം ഇണ്ടായിരുന്നുള്ളൂ നമ്മക്ക്ള്ളൊരു ഫ്രീഡല്ല മ റ്റുള്ളവരെന്ത് വിചാരി ക്ൻക്കാ വാക്ക് കേക്ക്ള്മ്പത്തിന് ഭയ ങ്കര ഒര് ഇറിട്ടേഷം പോലെര്ന്ന് ഞാനാണെങ്കില് ആഹ് ആ ഞാനാണെങ്കിൽ സ്കൂൾ ലൈഫ് ആണെങ്കിലൊക്കെ നന്നായിട്ട് എൻജോയ്തൊരു ആളായിര്ന്നെ ചെലേ എല്ലാത്തിനും പക്കേര്ന്ന് പിന്നെ സ്പോർട്സാണെങ്കിലും ആർട്സ് സാണെങ്കിലും അതേപോലെന്നെ ശാസ്ത്രമേളെണെങ്കിലും എല്ലെത്തിലുണ്ടാവും പിന്നെ എല്ലാത്തിലും പങ്കെടുക്കും ചെയ്യും അത്യാവശ്യം കുഴപ്പല്ലാത്ത രീതിയിൽ പഠിക്കും ചെയ്തിരുന്നു സ്കൂളിൽ തന്നെ അവര് ഇഹ് സ്റ്റാറായിട്ട് അങ്ങനെ നടന്നിരുന്ന ആളാണ് പെട്ടെന്ന് നമ്മളൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ്നൊക്ക ഭയങ്കര സങ്കടേയിര്ന്നു ഇങ്ങനെ കല്യാണം കഴിച്ച് വിടാ കാര്യങ്ങൾ ഇതൊക്ക് പക്ഷെ ആ ഒരു നാടേ അങ്ങനേണ്
ആ ആണ് തെ ത്തിരി മാറ്റം വന്നോണ്ട് ഇപ്പം എല്ലാരും പഠി ഇപ്പ എല്ലാരും പഠിക്കാൻ പോവുന്ന്ണ്ട്
ആഹ് സത്യായിട്ടുണ്ട്ട്ടോ. ആ ഇണ്ട് നമ്മളെപ്പോരും ഇപ്പട്ത്ത്ന്റെ പിന്നെ മോള ക്ലാസ്സിലെ കുട്ടിന്റെ ഉമ്മ വിളിച്ചിരുന്നു. ഹാ ഓ അങ്ങന പറഞ്ഞപ്പോ മോള കല്യാണം ഒറ്പ്പിച്ചു ട്ടാർ ആ കുട്ടിക്ക്പ്പ പതിനൊ പത്തൊമ്പത് വയസ് നല്ല പഠി പത്താംക്ലാസ് ഫുള്ളെ ഏപ്ലസ് പ്ലസ്ടും ഫുള്ളെ ഏപ്ലസന് എന്താ താത്തങ്ങ ക്ക് ബോധല്ലേ ഷ്ച് ഞാന് ക്ക്ങ്ങടെ ഇന്ക്ക് സങ്കടാണോ ദേ ഷ്യണോ വന്ന്ക്കേല്ലെ ഇന്ക്കറിയില്ല പ്പം ഇന്നനെ പതിനാലാം തിയതിയല്ലേ ഉം ഇന്നാണ് ആ കുട്ടിന്റെ ഉം ഇന്നാണ് ആ കുട്ടിന്റെ നിക്കാഹ് അപ്പൊ ഓര് പഠിപ്പിക്കാ പറഞ്ഞ്ക്ണ‌ന്ന് പഠി പ്പിക്കാന്ന്ോര് പറയും ഏതൊരാള് കല്യാണത്തിന് വരുമ്പോ സമയത്ത് ഒരെ എന്നെക്കും പഠിപ്പിക്ക പക്ഷെ നമ്മൾ പഠാൻ പോണ സാഹചര്യം കൂടി നോക്കണം നമ്മൾ വീട്ട നിന്ന് പോല ഒരിക്കലും നമുക്ക് മറ്റൊരാളെ
ഉം കാണാണ് കാണ അല്ലേ അത്ര സപ്പോർട്ട് നമുക്ക് അറിഞ്ഞ കൂടല്ല ഇവരുടെ ആൾ
കാര്യങ്ങളൊന്ന ഒന്ന പറഞ്ഞൂടാ എനിക്ക ഇങ്ങോട്ട് ഭയങ്കര സങ്കടമായിട്ട ഇപ്പപ്പോ ഇതാത്ത ഒരു പഠിപ്പിക്കാ പറഞ്ഞക്കണ എക്ക് ജോലി ഇള്ള ആളാണ എന്നൊക്കെ പറഞ്ഞു ഞാ ഞാൻ എ ഞാൻ പറഞ ഒരിക്കലും എക്ക് അസെക്റ്റ് ചെയ്യാൻ കഴിില്ലട്ടെ എന്താ വെച്ചാ നമ്മളൊക്കെ അനുഭവിച്ചത് നമുക്ക് മനസ്ൽന്ന് പോകാത്തോടത്തോളം കാലം ഈ നമുക്ക് വേറൊരു കുട്ടിനെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ വീട്ട പിന്നെയും പഠിപ്പിക്കുക നമുക്ക് നമ്മുടെ ആ അനുഭവം മാത്രമേ ഓർമ്മ വരൂ വേറള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്രക്ക ഇങ്ങോട്ട് ഇത് വരൂല്ല ആ
അി
ഉ ആ കുട്ടിന്റെ നിിക്കാ ഇവിടെ ഞങ്ങ തൊട്ടെ ഇവിടെ ഓടിച്ചോറിണ്ടണ്ട് ആ ഓടിച്ചോറൽ വെച്ചിട്ടാണ് ആ പരിപാടി പറഞ്ഞു
കുട്ടികൾക്ക്െ പഠിക്കാൻ നല്ല ആഗ്രഹം
ആദ്രുണ്ട് ആ നല്ല പടി നിക്കുന്ന കുട്ടി നല്ല ഭംഗിയ്‌ള്ള കുട്ടിയാണ് പിന്നെ അതുപോലെ കാര്യങ്ങളൊന്നും അങ്ങനെയൊക്കെ ചിലർക്കിണ്ടാവും ഒരു തോന്നല് തൊന്നുമില്ല ഒരൊതുകൊള്ള കുട്ടിയായിരുന്നു എന്തോ ഒരു മനസ്സക്കര് ഇടങ്ങേറുപോലെ ഞാനായിട്ട് എന്റെുമ്മാനോട് പറയേം ചെയ്ത് അപ്പൊ അവറഞ്ഞത് പിന്നെ എല്ലാരും ഇങ്ങനെ പറയേണ് വല്യന്മാരൊക്കെ കേൾഫ് കല്യാണം കാണംന്ന് പറയാണ് അവിരിക്ക് വയ്യേ മാരെകൊണ്ടേ അടുപ്പിലിടർണം എന്ന ഓക്കേട്ടോ ഉം ഓക്കെ ഓക്കെ